ഹലോ
ഹലോ കേക്കാൻ പറ്റുന്നില്ലേ? ഓ ഉണ്ട്ണ്ട് കേക്കുന്നുണ്ട് എന്താ പണി?
എന്താ അവിടങ്ങട് ഇരിക്ക്യ
വെറുതെരിക്ക പണി കഴിഞ്ഞിരിക്ക
ആഹ് ഞാൻന്റെ വീ ട്ട് ലാ അപ്പൊഞാൻ ഇപ്പെണിറ്റ്റ്റൊള്ളു
ആ അപ്പൊ പണിണ്ടാവൂല ലേ
എന്താവിടെ പണി തെര
ഇവിടെ എന്താ തരത്തിലൊന്നും ല്ല ചെറ്യ ചെറ്യേ പണിലാണ്
അതെ
ഉം ഫോണും പണിയും ഇല്ല കുട്ട്യൾ ആ ന്ന് ശനിയായ്ച്ചല്ലെ
മദ്രസ ഒക്കെ ഉണ്ടാവു ലേ ആ വിട്ട്ലെന്താ കോഴിയോ അങ്ങനെ എന്തേലു ഒക്കെ ഇണ്ടോ
കോഴി നിന്നു മീന
ഏ അ ഹല്ല വളർത്ത്ണ്ടോന്ന്
കോയൊ
ആഹ് കോഴിയോ താറാവൊ അങ്ങനെ എന്തെലും വളർത്ണ്ടോ ചോയിക്കാ
ഏ അങ്ങനെ ഏഎ ഇഷ് അതൊക്കണ്ടായാ പ്പല്ലേ എല്ലോ തയചക നോക്ക പോോണ എല്ല അവക്ക് കേയറാലോ അങ്ങോട്ട് പട്ടോ
ആഹ അ ശരി ഉം ഉ ഹ
തെ പക്ഷെ ഹസ്ബൻഡറ് തീരെ ഇഷ്ടമല്ല വള
ആ അവിടെ അതെ ഹസ്ബൻഡ് വീട്ടില ഉണ്ടായിന്ന കേട്ടോ കൊറെേ ഉണ്ടായിരുന്നു നെറ്റിന്റെള്ളൊക്കെ അവളത്തായിരുന്നു പിന്നെ അപ്പറ മത്തെ വീട്ടിക്കൊക്കെ ഇങ്ങനെ തുറന്ന വിടുമ്പോഴൊക്കെ പോയിട്ടൊക്കെയ ആ ആ അപ്പൊ അവര് അവരുടെ ഇങ്ങനെയ തുളക്ക ഇങ്ങനെ കുളിച്ചിട്ടുണ്ടായിുന്നരുന്നു ഇപ്പൊ അത് അങ്ങനെ നശിപ്പിക്കാന ഒക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങന കൊറേണ്ണം കൊടുത്തു കൊറെേണങ്ങ ചത്തുപ പോയി അങ്ങനെ കേ പിന്നെ ഉണ്ടാക്കാറില്ല മറ്റുള്ളവർക്ക് ഉപദ്രവം പിന്നെ അങ്ങനെ ആകുമ്പോഴേ ഒരു നാറ്റം പോലെ അതിന്റെ കാഷ്ടമൊക്കെയായിട്ടേ
അതെ അത് കാഷ്ടമൊക്കെ ഇട്ടാൽ വൃത്തികേടാണ്
മുട്ടയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതെ അല്ല മുട്ട കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല പക്ഷെ അതൊരു വൃത്തികേടാവൂല്ലേ.
പിന്നെ പാടാ കണ്ട് വീട്ടില് അവിടെ അത് ഇത് പറയണപോലെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഉണക്കമീനും എന്നാലും അമ്മ ഉണ്ടാക്കണതാണ്.
ആഹ് ആഹ്
നിനക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അപ്പൊ നല്ലതായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം വെറുതെ ഇരിക്കുവാണ് വീട്ടിൽ പണികൊന്നും പോണില്ല അപ്പം അതെങ്കിലും ഒരു . ഇതിട്ട് വരുമാനമായിക്കോട്ടേന്ന് വെച്ചിട്ട് പിന്നെ കൊടുക്കാത്തതാ.
കൊടുത്ത് കഴിഞ്ഞാൽ പോകുകയും ചെയ്യും. പിന്നെ വരുമാനം കിട്ടണേൽ അത് നല്ല.
ഉം
അതുപോലെ ചെറിയ വരുമാനൊക്കെണ്ടെങ്കില് ഉം ആർക്കും ആരോടും ചോയിക്കണ്ടല്ലോ ഞാന് ഹൗസ് വൈഫാ
അതെ എന്താ പൊറത്തേക്കൊന്നും വർക്കിന് പോണ ഇഷ്‌ടല്ല
അ ഇഷ്‌ടല്ലാഞ്ഞിട്ടല്ല ഞാൻ പോവ്വാ. പോണം എവിടെലും അക്കൗണ്ടിംഗ് കോഴ്‌സ് എവിടെങ്കിലുംക്കെ കേറണം. പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് കൂലികൊണ്ട് ഒക്കാത്തോണ്ട് നിർത്തിതാ.
അ ആ അ അത് ശരി നമുക്ക് പോവുമ്പ പറയണ പോലെ അതിനനുസരിച്ച് കിട്ടണല്ലോ
ആ അതന്നെ ഇവ്ടെ വീട്ട്ലെ പണീം നിർത്തലാക്കിയാണ്ട് പോയിട്ടൊന്നും അഅ് ന്ന
ആഹ് ആഹ് വീട്ട്ല് ആരെക്കള്ളേ കൂട്ടുകുടുമ്പാ ണോ അതോ ഒറ്റക്കാ? ആണ് അപ്പ പിന്നെ നമ്മളന്നെ എല്ലാം ചെയ്യണല്ലോല്ലേ- ആ
പിന്നെന്തുട്ട് വേറെ എന്താ ന്ന് സ്പെഷ്യല് വീട്ട്ല് ഏ അ
കാണാൻ പോയിണ്ടോ.
എയർപോർട്ട് എന്താ.
കണ്ടിടുണ്ടോ ചോദിക്ക ക്യാ
ന അങ്ങനെ. ഞാൻ സ്പെഷ്യൽ സ്പെഷ്യൽ എന്ത വെച്ചെ?
ഞങ്ങക്ക് എവിടെ എങ്ങനെ പോവാ പറയുമ്പോ അതായത് നമ്മള് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിട്ടല്ലേ കണ്ടിട്ടുള്ളു. ഇവിടെ അങ്ങനെ അടുത്തൊന്നല്ലേ എയർപോർട്ട് ഉള്ളത് പിന്നെ പിന്നെ ആരെലും ഗൾഫ് പോകുടെങ്കിൽ അങ്ങനെയൊക്കെല്ലേ പോവുള്ളൂ ഞാൻ ഇതു വരെ യായിട്ടു പോയിട്ടില്ലേ കേട്ടോ അതുകൊണ്ട് ചോദിച്ച
ട്ടില്ല ഞാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് വിമാനാ അത് നേരിട്ട് കണ്ടിട്ടുണ്ട്. ലെ ഞാൻ എന്ത് ചോദി പെട്ടെന്ന് ഞാൻ എയർപോർട്ടിൽ പോകേണ്ടപ്പോ എന്താവിശ്യ അങ്ങനെ എന്തെങ്കിലും. സ്പെഷ്യൽ നേരം കൊണ്ട് പോവാ ആ രീതിൽ വിചാരിച്ചാണ് ചോദിച്ചത്.
ഞങ്ങള് പിന്നെ ചോറ്റാനിക്കര ഒക്ക അമ്പലത്തേക്കൊക്കെ കൂലോ അങ്ങനെ പോയി തരുമ്പോ പിന്നെടുത്ത കൂടെങ്ങെനെ നല്ല താഴത്തി കൂടെ പോൂണ് കണ്ടിട്ട് അങ്ങനെ അടുത്തുനിന്ന് കണ്ടിട്ടില്ല ഞാൻ ആ
കയറാൻ പതിണ്ടായിരുന്നു ഇൻഷാ അള്ളാ പോണം കയറാൻ പൂ തിണ്ടായിരുന്നു കണ്ട ആ
ഇവർ അങ്ങനെ ആഗ്രഹമില്ലേ
ഏ ഓ തീവണ്ടി കേറിക്കണ് ഓ നമ്മളരു കുടുംബണ്ടായിരുന്ന എറണാകുളത്ത് അപ്പൊ നമ്മള് അങ്ങനെ പോകലണ്ട്
ആ ആ എറണാകുളത്തേക്കൊക്കെ ആവുമ്പോ ട്രെയിനിൽ പോവാൻ നല്ലേ എളുപ്പല്ലേ
ആ അപ്പന്ന് പോണുണ്ടെങ്കിൽ തന്നെ ആര മണിക്ക ആറ് ഏഴ് മണിക്കൂയാത്ര ട്രെയിനില് പോകുവാണെങ്കിൽ ക്ഷീണവും കാണുലാ
ആ ആ
ആഴ്ചയില എങ്ങനെ ഫാമിലി ടൂറൊക്കെ പോവാറുണ്ടോ
ഫാമിലി ടൂർ ആ വല്ലപ്പോയെങ്കിലും പോകും എപ്പോഴും പോ ഉം ഉം
ആഹ
ആണ് കൊറവാണ് ഒന്നാമത് നമുക്ക് അതിനുള്ള പൈസ വേണ്ടേ പോണം എന്നുണ്ടെങ്കിൽ ചിലവാണ്
ആഹ അതെ
നടക്കൂല
അതെലെ
ചെലവന്റെത് കാരണം നമുക്ക് ഫേമിലി എടുക്കണെങ്കിൽ അത്യാവശ്യം പത്ത് ആറായിരം രൂപങ്കിലും വേണം
ആഹ അത് വേണം
ചെറിയ
ആഹ അതെ ഏ ആ പുൊറത്ത ചലവും പോകണ്ട ചലവവുംുമൊക്ക കൂടി ഒക്കിഞ്ഞാ പറണ പോലെ ഇല്ല ആ ഞങ്ങള് ട്ടക്ക് പോയിണ്ടായിട്ടോ ആ ഫാമിലി ആയിട്ട് അത് ഏട്ടന്റെ വീട്ടത്തെ കൊറെ ഫാമിലീസ് ഉണ്ടുന്നു അങ്ങനെ എല്ലാരും കൂടിട്ട് പോയതാ അങ്ങനെ ആ നല്ല ട്രിപ്പായിന്നട്ടോ ഊട്ടിയെ കാണന്ന് കൊറ ആഗ്രഹിക്കടപ്പ ഗണ്ടു
ആരറ്റു പോകട്ടേക്ക്
അല്ല ഒറ്റക്കല്ല ഫാമിലിട്ട വരും ആങ്ങനെ അല്ല കൊറെ ഇങ്ങനെ പോണം ഊട്ടി ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ കേട്ട് കേട്ട് കേട്ടിട്ടേ പോണംന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പോയ നല്ല രസൊക്കെ ഉണ്ടായി ഉ നിങ്ങെ ആഹ ഞങ്ങള്ൾ പോയപ്പോ നല്ല തണൊക്കെ ഇണ്ടാവന്നട്ടോ ഉം
പോയിട്ടില്ല ഞൻ ഹസ്ബൻഡും പോയിു
കല്ല്യാണം കഴിഞ്ഞ അവസരത്തിലാവൂലേ
കല്യാണം കല്യാണം കഴിഞ്ഞ് ഒരു മൂന്ന്‌
അ ഹ അതെ
ഹസ്ബറ്റിന്റെ ഫ്രണ്ട് പോയി ണ്ടായിരുന്നു അപ്പ അങ്ങനെ പോയതാ അല്ലാതെ ഞാൻ പോകുന്നുല്ല പിന്നെവിടെ നിക്കൽ നിർബന്ധമായി കാരണം ഞാൻ ആകെ ചർദി ശെരി ഏ ഓന്റെ ഹസ്ബന്റിനാണെങ്കിൽ അന്ന് പ്രക്നന്റ്നായിന്നു എന്റെ ഹസ്ബന്റ് അല്ല ഓ ഹസ് ആ ഹസ് ഫ്രണ്ടിന്റെ വൈഫ് ആ അതെ അപ്പൊ ഓളാകെ ക്ഷീണിച്ച്
ആ
അപ്പൊ അങ്ങനെ ആയപ്പം നിന്നത് അല്ലെങ്കിൽ നിക്കൊന്നുല്ല ഇല്ലങ്കിൽ ജസ്റ്റ് പോ ഞങ്ങൾ ഒന്നും കൊണ്ട് പോയില്ല ഡ്രസ്സോ സാധനോ ഒന്നും കൊണ്ട്പോയിട്ടില്ല
അതെ എന്താ റിസോർട്ടിലാനിന്നത്
ആ ആ റിസോട്ടില്
അതെ
റൂമ്
അ ആ
അവിടെ ഇഷ്ടം പോലണ്ടല്ലോ റിസോട്ട്
ഞങ്ങള് വൺണ്ടേ ആർന്നു നന്നൊന്നുംല്ല പോയിട്ട് പോരാ ചെയ്തത്
നമ്മള് ന നിക്കാനില്ല ച ഡ്രസ് ഒക്കെ കൊണ്ടുപോയി നമ്മൾ ഇല്ല ഡ്രസ്സിൽ നിട്ട് പോയിട്ടുള്ളത് കാരണം അത് ആ അ മുഷിഞ്ഞിരിക്കല്ലേ അ ഞമ്മളിത് പോകണം എന്നില്ല കണങ്ക
അതെ എവിടക്ക എന്നിട്ട് പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കൊക്കെ പോയോ
ആ ബോട്ടാണികൽ ഗാർഡനിൽ ആ പോയി പോയി
ഉം
അതെ ആഞങ്ങ അവിടേക്ക് പോയില്ലേ ട്ടോ
ടീ ഫാക്ടറി പോയില്ല
ആ ഇല്ല ഇല്ല
ടീ ഫാക് റ്ററി കുറെഉണ്ടവിടെ ഞാൻ അവിടെ തേയില കൂടുതലും പ്പതിന്നു
ആ അതെ ല്ലേ അതിങ്ങനെ ഓരോ പ്രോസസായിട്ട് ഇങ്ങനെ കാണിക്കണ്ടാവൂല്ലേ
ആ പ്രോസസായിട്ട് ഇങ്ങനെ കാണിക്കും ചോക്ലേറ്റ് വാങ്ങിപ്പോന്നു
ആ ആ
അടിച്ചു പോയിട്ടൊന്നില്ല ഒന്നാമത് എന്താറിയോ യാത്ര കൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീ ട്ടീനാ അപ്പൊ അടിച്ച് കൊഴപ്പില്ലട്ടോ അങ്ങനില്ല ആ അതെ ഭയങ്കര ക്ഷീണാണോ ഉണ്ട് ഞാന് ഇല്ല കൊ യപ്പോന്നൂല്ലെന്നു ട്ടോ എന്നാലും അടിപൊളിയാരുന്നു അപ്പ അതുകൊണ്ട് നമ്മള് കണ്ടു പോകുന്നത് പിന്നെ നമ്മ കൊറെ കഴിഞ്ഞ നമ്മള് പോകുല്ല
അതെ ഞങ്ങളും പോയപ്പോ ഇങ്ങനെ പറഞ്ഞുട്ടോ ടീ ഫാക്ടറിണ്ട് ന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കേട്ടു പിന്നെന്തെ ക്യാരറ്റ് ഒക്കെ ഇങ്ങനെ എടുക്കട ഒരു സ്ഥലംണ്ട് അതൊക്കെങ്ങനെ പറഞ്ഞ പശ് അങ്ങട്ടന്നും പോയില്ല. അയിന് ടൈം ഒന്നും കിട്ടില്ല ബ തടിക്കല്ലെന്നെ പോയത് അല്ല ദൃ ജീവിതത്തിലുള്ളരു പോക്കാറുന്നു ലാസ്റ്റാവാർന്ന് ഉം
സമ്പളം ഫാമിലീസിന്റെ പോയാലൊക്കെ അടിപൊളി ആയിരിക്
അതെ എപ്പ്ളേലൊക്കൊരു എൻജോയ്മെന്റ് നല്ലതാ
ഏ പ്പളേ വണ്ട്യന്ന് വീട്ടിലിര്ന്നിട്ടന്താ
ആ വെർതെങ്ങനെ വീട്ടിലിരുന്നിട്ട് എന്താ ആ ആ കുട് കുട്ടികളൊക്കെ എണീറ്റോ
ആ മാറില്ല
അതെയതെ ആ
പിന്നെ എന്ത് വേറെ
പിന്നെ എന്താ ചായക്ക് എന്താ സ്പെഷ്യല്
ചായക്ക് സ്പെഷ്യൽ എന്താ പുട്ട് കടല കറി മീൻ പൊരിച്ചതും ച്ചതും
ആഹ് ആഹ് പുട്ടിന്റെ കൂടെ
കുട്ടീന്റെ മീൻ വേണം അല്ലെങ്കിൽ അതെ നിർബന്ധ
മീനില്ലാണ്ട് കഴിക്കില്ലയാ
ഞാനല്ല അത്
മീനില്ലാണ്ട് കഴിക്കില്ല
ആഹ് ഇല്ല മീൻ ഇല്ലാതെ കഴിക്കില്ല മീൻ വാങ്ങിച്ചേക്കും ഓക്കെ ഓക്കെ ശരി എന്നാ ആഹ് ഓക്കെ ശരി